പിന്നെ ആ അന്റെ അന്റെ എന്താ മാവ് കുഴിച്ചിട്ട് ഇതെങ്ങനെ തളർത്തിട്ടുണ്ടോ?
മാവ് ആഹ സത്യം പറയാലോ ഇപ്പൊ മഴ ഉണ്ടായി ഇല്ലഞ്ഞിട്ട് ഒക്കെ വരണ്ട ഉണങ്ങിയിരിക്ക ക്കായിന്ന ട്ടോ
ആഹ് ആഹ്
ഇപ്പം ആ റംമ്പൂട്ടാനൊക്കെ കുഴിച്ചിരുന്നു അത് കൊ അത് ആ അതൊരു വെയില ഒരു വരണ്ട പ്രദേശത്താണല്ലോ അപ്പൊ എത്ര വെള്ളം പറന്നാലും അവ്ടുക്കട്ട് വെള്ളം എത്തിരിക്കൂല പക്ഷെ ഇപ്പൊ ഈ മഴക്കാല ആയിട്ട് ഒക്കെ തെ തെളിർത്തൊക്കെ നല്ല ഉഷാറായി വരുന്നുണ്ട് ഇപ്പോ പ പാഷൻ ഫ്രൂട്ടിനൊക്കെന്നാല നിറയ വള്ളികൾ ണ്ടേണ്ട ആകെ സ്പ്രെഡ് ആയിട്ടുണ്ട് ഇപ്പൊ
ആഹ് ബാക്കിള്ളതൊക്കെ?
ബാക്കി എന്ത് ആ പച്ചക്കറികളൊക്കെ കുഴിച്ചിട്ടോ അത് പക്ഷെ കുറേ ദിവസായില്ലേ ആ വിത്ത് വാങ്ങിട്ട് അതിന്റേതാണോന്നും അറിയില്ല പിന്ന ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല രീതിയിൽ മ മഴ ലഭിക്കുന്നില്ലല്ലോ?
ആ ആ അല്ല
മുളച്ചിട്ടുണ്ട് മുളച്ചിട്ടുണ്ട് പക്ഷെ ഒരു ഉഷാറില്ലാന്ന് പറഞ്ഞു ഇക്കാ
ആഹ ശരി പിന്നെ ഇപ്പ തന്നെ അതിന് വളം ഒന്നിട്ട് ടുക്കാൻ പറ്റൂലാന്നുന്നില്ലേ കുറച്ചൂടന്നാവണന്നു
ആഹ് കൊറച്ചുകൂടെ ആവണം വളട്ടൊടുക്കാനുള്ള വലിപ്പൊന്നും അതായിട്ടില്ല കുഞ്ഞത്ന് പറയാനും പ അല്ലാ അതിനേക്കാളും കുഞ്ഞത്
അത് ശെരിന്നായിട്ടൊന്ന് തല പോന്തിച്ചിട്ടുള്ളൂ
ആഹ് ഒന്ന് മണ്ണ്ന്ന് ഒന്ന് എത്തി നോക്കി അത്രേ ഉം പക്ഷെ ഇപ്പ അവിടെ ഇപ്പൊ അവിടെക്കെ മഴണ്ട ഇനി ചിലപ്പോ പെരുന്നാളിന്റെ അന്ന് ഭയങ്കര മഴ ആയിരിക്കുട്ടോ
ആ ചാൻസ് ഇണ്ട് ഇന്ന്‌ ന്ന്‌പ്പം ഇപ്പം തീരെ മഴയില്ലല്ലോ ഇന്നൊക്കെ നല്ല ചൂടുണ്ട് ഇ എന്ത് പറഞപ്പം ഞ ഞാന് എന്റെ ഇൻക്കിപ്പോ വീട്ട്ക്ക്ണ അവിടെ ഞാനൊരു കറിവേപ്പില കുഴിച്ചിട്ട് ഒരു അഞ്ചു മരം ഞാൻ കുഴിച്ചിര്ന്നു കുഴിച്ചിട്ടിരുന്നു അതില് മൂന്നെണ്ണം അന്നന്നെ ഉണങ്ങിപ്പോയി ആ ഊ ന്നാണ്ട് താന്നില്ലേ ഇപ്പം ആ ആ പി പിന്നെ പക്ഷെ രണ്ടണ്ണം ഇണ്ടായിരുന്നു പിന്നെ അല്ല അത് ഞാൻ നനക്കലൊക്കെ ഇണ്ടായിരുന്നു ഡൈലി അധികം പോയി നനക്കും ഇൻക്ക് ഇൻക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം എന്താ അറിയോ കറിവേപ്പില നമുക്ക് എല്ലാ ഫുഡുക്കും ഇടാൻ പറ്റിയതല്ലേ അപ്പം ന്നിട്ട് പിന്നെ അ പിന്നെ ഒന്ന് പിന്നെ ഒന്നായിട്ട് ബാക്കിയായി രണ്ടും അടുത്തടുത്തെന്നെനി ഒന്നു പോയി ബാക്കി ഒന്നായി ബാക്കിയായത് അത് പിന്നെ ഉണങ്ങിയ പോലയാ പിന്നെ മൈന്റെക്കാതായി പിന്നൊരുക്കെ വന്നോക്കിയപ്പോ പിന്നെ അതിമെന്ന് തളിർത്തി ഇങ്ങനെ ഉണ്ടായിന്. അയില് പിന്നെ ഞാൻ വെള്ളോക്കെ ആക്കലും എല്ലാം ആക്കി കൊടുത്ത് പിന്നെ ഇടക്ക് നോക്കിയപ്പോ കരിഞ്ഞു പോയി. ആകെ ഞാനൊരു കൃഷിന്ന് പറഞ്ഞ സാധനം അവിടെ കുഴിച്ചിട്ടിട്ടുള്ളത് അതേനു കരിഞ്ഞാണ് പോയി ഇനിയിപ്പോ ഇൻക്ക് ഇങ്ങനെ നല്ല താല്പര്യണ്ട് എന്തെങ്കിലുമൊക്കെ ഈ നമ്മള് തൈകളൊക്കെ വാങ്ങിട്ട് ആ അത് ഒന്ന് കുഴിച്ചിടണന്ന് തണൽ വാ പിന്നെ നമുക്ക്ഇഷ് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ട്ന്ന് തന്നെ ആ കഴിക്കല്ലോ ഈ നമ്മളുണ്ടല്ലോ വെൽഡ വെൽഡോ വെൽഡോ എന്താ പറയല് ബെഡിങ്ങോ ബെൽഡിങ്ങോ ബെൽഡോ ആ ബെഡിങ് ആ ആ മാവ് അതു പോലെള്ളെ കുറ നങ്ങൾ വാങ്ങിട്ട് കുഴിച്ചിടാനുള്ള പൂതിണ്ട് ഇന്ഷാ അല്ലാഹ് ഇനിപ്പോ വീട് പണി കഴിഞ്ഞിട്ടേഞ് കയിയുള്ളൂ എന്ന തോന്നിണേ കാരണം അവിടെക്കൊ മാന്തി നന്നാക്കാനൊക്കെ ണ്ട് ജെ സി ബി വന്നിട്ടൊന്ന് ഇപ്പൊ ഒന്നുല്ല ഇപ്പൊ ആ ആ അങ്ങനെ ഇന്നലെ പണിക്കാർ മിഞ്ഞാന്ന് പണിക്കാരുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ആ റെ കുറച്ച് കട്ട് ചെയ്യാണ്ടായിരുന്നു ഫ്രിഡ്ജിന് പറ്റിട്ടുള്ള സ്ഥലാക്കാന് അപ്പം അതവിടെ കട്ട് ചെയ്തു റെഡിയാക്കി ആ അത് റെഡിയാക്കി എതാ
പിന്നെ മിക്സിക്ക് എന്തോ ഒരു
ആ അതൊന്നും ആയിട്ടില്ല അത് ഇപ്പൊ അവ്ടെ നിക്കുണോടത്തന്നെ അങ്ങനെ തന്നെണ് ഇത് പറയുന്നത് കേക്കു അപ്പൊ പിന്നെ
അല്ല ഇങ്ങള് പറഞ്ഞിനി
ഉം രണ്ട് ടോയ്ലറ്റിനും അടില് കോൺക്രീറ്റ് ഇടാണ്ടായിരുന്നു അത് ഇട്ടു അപ്പൊ ഇനി അന്ന് അപ്പൊ ഇന്നലെണ് അത് ഇട്ടത് ഇപ്പ ഇന്നലെ ചോദിച്ചിര്ന്നു പറഞ്ഞ പണിക്കാർ വിളിച്ചിരുന്നു ഇനിയിപ്പോ അടിപ്പണി ഇന്നലെ വര ഇട്ടെന്ന് ചോദിച്ചു പക്ഷെ നമ്മളിപ്പപ്പോ ഇന്നലെ കോൺക്രീറ്റ് ഇട്ടിട്ടേള്ളൂ പിന്നെ അതുപോലെ കിച്ചന്റെ വാളിനും ടോയ്ലറ്റിനുല്ല ടൈൽ ഇറക്കിയിട്ടേള്ളൂ അപ്പൊ പിന്നെ അവര് വന്നിട്ട് കാര്യല്ലല്ലോ അപ്പൊ ഇനി ഇൻഷാ അല്ലാഹ് ഈ നോ പെരുന്നാള് കഴിഞ്ഞിട്ടാണ് സാധനം വര ടൈൽ അയ്നെഷം പണിക്കാര് വന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണന്ന്‌ണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ മരം ഈർന്ന്‌ വെച്ചിട്ടുണ്ടായിരുന്നു ന്ന്‌ അത് ഒണക്കാനൊക്കെ ആയിട്ട അങ്ങട്ടും ഇങ്ങ ത്ത്കിടലൊക്കെ ആയിട്ട് ഇപ്പൊ ഇക്ക ട്ടൊ ഞാന് വല്ലാദൊന്നും അയില് ഹെൽപ് ചെയ്യാനും ലൊന്നും പോകാറില്ല കാരണം ഊരവേദന ഇതൊക്കാകുമ്പോ ചെയ്യേണ്ടന്ന് ഇങ്ങോട്ട് പറയലാണ് കാരണം പിന്നെ നിന്നിം കൊണ്ട് ഹോസ്പിറ്റലിൽ നടക്കേണ്ടി വരും നല്ലരീതില് പ്പം ആ മരങ്ങൾ അതെ ആ മ ഞങ്ങളൊണക്കാൻ വേണ്ടീട്ട് അങ്ങട്ടുങ്ങട്ടൊക്കെ വെ ക്കാറ്ണ്ട് ഇഞ് പ്പതും കൊർച്ചീസത്തിനുള്ളിലായിട്ട് ആശാരി വന്ന് അ അവരങ്ങോട്ട് കൊണ്ടുപോകും അപ്പൊ ആ രണ്ട് പണിയും ഇൻശ അല്ലാഹ്‌ പെട്ടെന്ന് കഴിക്കണം. പണികള് പിന്നിണ്ട് ല്ലാ ന്നല്ല ന്നാലും
അയ്ശരി പിന്നെ അല്ല ഞാനൊരു കാര്യം ചോയിക്കണന്ന് വിചാരിച്ചിരുന്നു ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആ എന്റെ ഹസ്ബൻഡന് അങ്ങനത്തെ ജോലി ആയോണ്ട് ഞാൻ ചോദിച്ന്നൊള്ളൂ ട്ടോ ഇപ്പൊ നമ്മളൊക്കെ നമ്മളൊക്കെ ഇപ്പൊ പ ഒരു പയേ ഒരു മേശല്ലേ മേശ സാധാ ഒരു മേശ ഒരു വലിപ്പ് മാത്ര ള്ളൊരു മേശ ഉം
ഉം
മേശെക്കെ ണ്ടാക്കാന് എത്ര രുപ യാവു ആവുലേ ഇൻക്ക് സ്റ്റഡി ടേബിൾ പോലൊന്ന് ക്രിയേറ്റെയ്യാനായി ആ അതെ അപ്പൊ അതിന് എത്ര രൂപയൊക്കെ ആവു ആ
അതെ സത്യം പർഞ്ഞാ ഇൻക്ക് അങ്ങനെ അറീല്ല പക്ഷെ റെഡിമെയ്ഡാവാ ആയിട്ട് വാങ്ങുന്നയ്ന് അ് പത്തിന്റെ ഉള്ളിലൊക്കായിട്ട് കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറിണേട്ടിനി അഅ് അത്യാവശ്യം വെല്താണ് ട്ടോ ചെറ്തല്ല.
ആ അപ്പൊ അമ്മക്കങ്ങനെ ചെറ്ത് ണ്ടാക്കാൻ പറ്റില്ല ഇപ്പൊ നമ്മളെ സ്ഥലത്തിനൻസരിച്ച് നമക്ക് ണ്ടാക്കി
ആഹ് അത് നമ്മളിപ്പോ ആശാരിമാരോട് പർഞ്ഞാല് അവര്ണ്ടാക്കി തെരൊല്ലോ അളവൊക്ക കൊട്ത്താല് ഇക്കാക്ക് അയ്ന് ഞാം പർഞ്ഞിലേ ആശാരി പണിയല്ലല്ലോ പോളിഷ ല്ലേ അപ്പൊ അയ്നെ കുറിച്ച് ഞാൻ ചോയിച്ച് നോക്കീട്ട് പറയാ
ആഹ് അപ്പൊ ഇൻക്ക്ങ്ങനെ തോന്നി അയ്നെ പറ്റി ഒന്ന് ചോയ്‌ച്ച ക്കണ് ഞാനിങ്ങനെ അവരുടെ അ് ഈ ബർത്ത്ഡേൻ്റെ സമയത്തൊക്കെ ഞാന് ഡെലിവറി യായിരിക്കും പക്ഷെ ഞാന് ങ്ങനെ വിചാരിച്ചിരുന്നു എന്താ പറ അവർക്കൊരു അവരുടെ റൂമിലൊരു മേക്കോവർ ആ അവർക്കൊരു മേക്ക് ഓവറായിട്ട് അവരുടെ റൂമൊന്ന് നല്ല റെഡി യാക്കിട്ട അപ്പം അയ്ലൊരു സ്റ്റഡി ടേബിള് ആഹ് അയ്ലൊരു സ്റ്റഡി ടേബിള് ഞാൻ വിചാരി ക്ക്ണൊരു കോർണറിലാണ് അപ്പോരു എൽ ഷേപ്പില്ല്ലൊരു ഒരു സ്റ്റഡി ടേബിളാ മീൻസ് എൽഷേപ്പ്ന്ന് പറയുമ്പോ രണ്ടു ഭാഗത്തും ഒരേ ആ ഒരേ ഒരേ നീളം എല്ല്ന്ന് പറയുമ്പോ കൊ
എനിക്ക് മൻസ്സിലായി ആ രണ്ടും ഒരേ സെയിം അതുപോലെ രണ്ടു പേര്ക്കും ഇരിക്കാനും കയ്യും അ പോലേ
ആ സൈഡിലും സൈഡിലും ഇരിക്കാൻ രണ്ട് സ്റ്റൂള് ഒര് അങ്ങൻത്തെ സ്റ്റൂള് വാങ്ങി പഫ് സ്റ്റൂൾ വാങ്ങ്യാല് ഉം അങ്ങനെ ആ പ്പിൻക്കങ്ങനെ തോന്നി പിന്നെ ഞാനിങ്ങനെ കൊറേ ബോഹോ ഓ ടച്ച്ള്ള കൊർച്ചിങ്ങനെ ഐറ്റംസൊക്കെ മീഷോലും പിന്നെ ബെഡ് ശീറ്റ് ഫ്രൈംസ് അങ്ങനെ അവർക്കൊര് അവരെ ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു ഇൻക്ലൂഡെയ്താണ്ട് പിന്നെ എന്തെങ്കിലൊക്കെ ര മൂന്ന് ഷെൽഫ് അടിച്ചിട്ട് അതില് ലൈബ്രറിയോ അങ്ങനെ എന്തെങ്കിലൊക്കെ ചെറ്യേ കളിക്കുടുക്ക അങ്ങൻത്തെന്തേലൊക്കെ ചെറിയ ബുക്സ് ണ്ടല്ലോ അവർക്കൊരു കാണുമ്പോ വായി ക്കാൻ തോന്ന്ണ ഒര് രീ
ആഹ് അതായത് മൊത്തത്തിലൊരു ക്യൂട്ട് റൂം മാക്ക
ആ ക്യൂട്ട് റൂമാക്കാ പ്പൻക്കത് ആഹ് പ്പ ഇൻക്ക് അങ്ങനൊരാഗ്രഹണ്ട് അപ്പൊ ഞാനിങ്ങനെ ആ ഞാനിങ്ങനെ മീഷോ ആ ഇല്ലല്ല ഇൻക്ക് വൈറ്റെന്നേണിഷ്ടം.
അഅ് ശെരി അ് ഈ ക്യൂട്ട്നെസ്ന്ന് വരുമ്പോ
ക്യൂട്ട്നെസ്സ് ആ അല്ലല്ല പിങ്കിഷ് അങ്ങനെല്ല ഞാൻ ഉദ്ദേശിക്ക്ണെ എന്താച്ചാല് കാരണം ര ഒരാ ഇൻക്ക് മോന് മാത്രല്ലല്ലോ മോളും രണ്ടാളും കൂടെ ആയോണ്ടേ
ങ്കും ബ്ലൂ കൂടിയ
ബ്ലൂ ആ പിങ്കും ബ്ലൂവും പാടെ ഏ അഅ് റൂമ് അമ്മക്ക് ഇതാവും നമക്ക് ഫ്രയ്മ് ക്കെ കൊട്ത്ത് അമ്മക്ക് വാൾ പേപ്പറൊക്കെ കൊട്ത്ത് നമുക്കത് നമുക്ക് ഹൈലൈറ്റെയ്യാം അന്നിട്ട് പിന്നെ വെ ത്രീ ഡി ആയിട്ടുള്ള ബെഡ്ഷീറ്റൊക്കെ ഞാന് കൊ നോക്കി വെച്ചിട്ട്ണ്ട് പിന്നെ അതേപോലെ ഒരു ഭാഗത്ത് ബോഹോൻ്റ ആ നെറ്റൊക്കെ കൊട്ത്തി ട്ടതില്കൊറച്ച് ടോയ്‌സൊക്കെ ഇട്ട് അങ്ങനെ പിന്നൊരുപ്പാ ആ പിന്നൊരു ആ എന്താ പറയാ വൈറ്റ്മ്മല് ഒരു ചെറി ബ്ലോസം ലൈറ്റ്ർഞ്ഞാണ്ട്‌ മീഷോലെക്കെണ്ട്‌. കണ്ട്ട്ട്ണ്ടാവും അത് അത്ങ്ങനെ അങ്ങ സ്പ്രെഡെയ്ത്ങ്ങനെ
ആ അങ്ങനെയൊക്കെ നമ്മള് കൊറച്ച് കൊറച്ച് ആ അത്യാവ ശ്യം പൈസ വരുന്നാലും നമ്മ ക്ക് നമ്മടെ ബഡ്ജറ്റിന് ഒതുങ്ങിയിട്ട്ള്ള രീതിയില് മീഷോന്നൊക്കെ കിട്ടൊല്ലോ അപ്പോ അങ്ങനെയൊക്കെ ചെയ്താ തന്നെ റൂമിന് നല്ലൊരു മേക്കോവറ് വരും അവ്ടെ
ഇപ്പ ഞാൻ സൈഡ് ടേബിള് അതെ അതെ അപ്പ സൈഡ് ടേബിള്ന്ന് പറയുമ്പോ അല്ല സൈഡ് ടേബ്ളല്ല സ്റ്റഡിടേബിള്ന്ന് പറിമ്പളേ അതിന്ക്കി തോന്നാ എന്താ പറയാ ഞാൻ കൊറേ നോക്കി ആമസോണ്ല് ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയാ ക്ക നല്ല റേറ്റ് വര്ന്ന്ണ്ട് പതിനാലായിരം പതിനഞ്ച് അങ്ങനെ ഇന്ക്ക് അത്ര ബഡ്ജറ്റ് ഇന്റേലില്ല ഇന്ക്ക് ചെറിയ ബഡ്ജറ്റ് മതി കാരണം ഇന്ക്ക് പറ്ഞ്ഞാ അവ്ടെ ഒരു ഫ്രെയിം അടിച്ച് ആ ഒരു ലെവല്ല് അവിടെ കൊറേ ഏ ശെ ഇത് വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ഒന്നും വേണ്ട ഞാൻ ജസ്റ്റ് ഒരു മരം ആക്കിയാലത് വൈറ്റ് അടിച്ചിട്ട്
അതിപ്പോ നമ്മള് അങ്ങനെ മീശോലൊക്കെ കാണാറില്ലേ ആ സംഭവം
ഇല്ല അത് ഞാൻ കൊറെ നോക്കി അപ്പൊ അത് കാണുന്നില്ല കൊറേ ഞാൻ നോക്കി നിങ്ങള് കാണണെങ്കിൽ ഷെയറയ്തരേണ്ടി ഞാന് അപ്പൊ ഞി ഫാബ്രിക്കേഷൻസ് ഫാബ്രിക്കേഷനിൽ ചോയിച്ച് നോക്കണം. അങ്ങനെ വിചാരിക്ക്ണ്ട് നോ
ആ ആ ആഹ് ശരി അങ്ങനെയൊക്കെ മക്കൾക്കൊരു സന്തോഷാണ് അവര് അവ ഏഹ് നമ്മള അവരെ പരിഗണിക്കുന്നത് പോലെ തോന്നു വല്ലോ അവര്ക്ക് നമ്മളിപ്പോ നമ്മുടെ റൂം എത്രയോ സെറ്റെയ്യും അതുപോലെ ഇപ്പോ കുട്ടികളുടെ റൂമും സെറ്റ് ചെയ്താല്
മക്കക്ക് നമ്മള് ഗിഫ്റ്റ് വാങ്ങിയോടുത്തപ്പോം തന്നെ നമ്മള് പറയുമ്പ ചെറിയ ചെറിയ സാധനങ്ങളാ വാങ്ങി പക്ഷെ അത് ഒക്കപ്പാടെ എമൗണ്ട് ആയി വന്നപ്പോ അത്യാവശം എമൗണ്ട് വന്നിണ്ട്. ആ അവർക്ക് സന്തോഷയിട്ട് അതെല്ല പറഞ്ഞെ അപ്പോ അത്യാവശ്യം എമൗണ്ട് വന്നിട്ട്ണ്ടത് ഒക്കപ്പാടെ സെറ്റ് ചെയ്ത് വന്നപ്പോ
അതെ അതെ അത്ണ്ട്
ഉം അപ്പോ എനിക്ക് തോന്നി ഈപ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്യാ അതാകുമ്പോ നമുക്കും നമ്മള് ആ റൂമ് പറയണെ നമ്മള് ഒര് അസ്സറ്റ് നമ്മളൊരു വീട് നമ്മളെ വീട്ടിലൊരിതല്ലേ
അതെ അതെ നമ്മള് നമ്മുടെ റൂമ് അതൊക്കെ സെറ്റ് തന്നെ നമ്മുക്കന്നത് നമ്മുടെ വീട് അത്രയും സെറ്റ് ചെയ്തിട്ട് ആ ഉള്ളിലോട്ട് കയറും അതെ പോസിറ്റീവ് എനർജി വരുന്നുണ്ടല്ലോ അത്രയും നമ്മുക്കൊരു സന്തോഷം. നമ്മ നമ്മളിടംന്ന് പറയുന്ന പോലെ നമ്മളൊരു നമ്മള അത്രീം കംഫോർട്ട് ആയി നിക് സ്ഥലയിട്ട് മാറൂല്ലെ അത്
അതെ അതെ അതിപ്പോ എത്ര സ് വലിയ സ്പേസ് ആവണൊന്നില്ല നമ്മ
ഇല്ല അതിപ്പോ നമ്മള് നമ്മുടെ ഒരു റൂമാ ആണെങ്കിൽ ആ റൂമില് നമ്മള് അത് നമ്മള് അത്രീം ഇഷ്ടത്തോടെ നിക്കുന്ന റൂമ്, അങ്ങനെയൊക്കെ മേക്ക് ഓവർ ചെയ്യുമ്പോ, നമുക്ക് ഒന്നൂടെ അതിനോട് ഇഷ്ടം കൂടെയൊള്ളൂ
അതെ അതെ ഞാനപ്പെ അടുക്കളയിലും എന്താ പറയ വൈറ്റ് ബ്ലൈൻസ് വെക്കണംന്ന് എനിക്ക് ആഗ്രഹണ്ട്
നമ്മുക്കൊരു നമ്മളെ മൈന്റ് എപ്പളും കാമായിരിക്കണം അങ്ങനെ ഒരു ഒരു ഉദ്ദേശ്ല് ഇപ്പം എനിക്ക് കൊറച്ച് പൈസ് ജ്ജ്ജ് എൻ്റെ അടുത്തണ്ട് അപ്പൊ ഞാൻ അത് ചെറിയ എന്റെല് ചെറിയ ബഡ്ജറ്റാണ് അതൊക്കൊപ്പാടെ ഒന്നും ചെയ്യാനുള്ള
ഉം, ഉം, ഉം, എന്നാലും നമ്മുടെ ഇഷ്ടത്തിന് കൊറെക്ക നമുക്ക് ചെയ്യാൻ കഴിയോല്ലോ.? കൊറേക്കെ അ യ്ലുള്ള ക്യാഷ് വെച്ചിട്ട്
അ, അതെ, അതെ, ഇപ്പം ഇനി ഇങ്ങൻ ത്തെ സൈറ്റുകളൊക്കെ ഇല്ലോണ്ട് നമുക്ക് അഫോഡബിള് ആണ്.
ഞാൻ വിളിക്കാട്ടെ എന്നാല്
ശരി